ഹലോ
ഹലോ
ഹലോ
കേക്കുന്നില്ലല്ലോ ആഹ് ചെറുതായിട്ട് കേൾക്കാം
ആഹ് ഒരു മിനിറ്റ്
ആഹ്
ആഹ് ഇപ്പൊ കേക്കുന്നുണ്ടോ
എന്തോ
ഇപ്പൊ കേക്കാൻ പറ്റുണ്ടോ
ആഹ് ചെറുതായിട്ട് കേൾക്കാം കൊഴപ്പില്ല
സൗണ്ടിന് എന്തോ ഇഷ്യൂ ഉണ്ട്
ഞാൻ പറയുന്നത് കേൾക്കാമോ
ആഹ് കേക്കാ കേക്കാ എനിക്ക് കൊഴപ്പില്ല ചേച്ചിക്ക് കേൾക്കാൻ പറ്റാത്തണ്ടോ
അത് നെറ്റിഷൂ അല്ലെങ്കിൽ റേഞ്ച് എന്തെങ്കിലും പ്രശ്ന ആയിരിക്കും
ആഹ് റേഞ്ച് ഇഷ്യൂ ആയിരിക്കും നല്ല മഴയൊക്കെ
ആഹ് അതെ
ഇപ്പൊ കേൾക്കാൻ പറ്റുന്നണ്ടോ ഒരുപോലെ തന്നെ എന്തേലും ചെയ്ഞ്ച് ഉണ്ടോ
ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നുണ്ട്
അല്ല ഇപ്പ നേരത്തെ കേട്ട അതുപോലെ തന്നെയാണോ ഇപ്പൊ കേൾക്കുന്നത് എന്തേങ്കലും വ്യത്യാസം ഉണ്ടോന്ന് ചോദിക്കാ
ആഹ് ഇപ്പൊ ചെറ ചെറതായിട്ട് കേൾക്കാ കുഴപ്പല്ല. വലിയ സൗണ്ടില് കേൾക്കുന്നില്ല എന്നാലും മനസ്സിലാവുന്നുണ്ട്.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ചേച്ചി എന്താ ചെയ്യുന്ന
ഞാന് വർക്ക് ഫ്രം ഹോം ചെയ്യുന്നുണ്ട് നമ്മള പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ സപ്ലിമെന്റ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്
ആഹ് ശരി ശരി ആഹ്
അത് ഫെയിലാത്തുന്നുണ്ട്
ആഹ് ആഹ് ഓക്കെ ഓക്കേ ആഹ് ഞാന് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ജോബ് നോക്കുന്നുണ്ട് ഒന്നും കിട്ടിയിട്ടില്ല.
പഠിത്തം കഴിഞ്ഞോ
ആഹ് പഠിത്തം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു ഒരു മോളുണ്ട്.
ആഹ് ആഹ്
ഉം
മോൾക്ക് എത്ര വയസ്സുണ്ട്
അവക്ക ആറ് വയസ്സ്. ഉം
ഇവിടയും രണ്ട് കുട്ടികളുണ്ട് രണ്ട് പേർക്കും വയ്യ പനി ആയെണ്ട്ന്ന് വിട്ടില്ല.
ആഹ് അന്ന് സ്കൂളുണ്ടോ?
ആഹ് ഇന്ന് പഠിത്തണ്ട്.
ഉം ഇന്നിവിടെ ഇല്ല.
എന്ത് പ‌റ്റി അവതി?
ഇവിടെ കലക്ടർന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ കാരണം.
അ അ ആഹ്
ഉം
ഇവിടെ പഠിത്തണ്ട് ക്ഷെ കുട്ടികൾക്ക് പകുതി പേരും ഇല്ല പനി ഇലദോഷം അങ്ങനള്ള അസ്വസ്ഥത കാരണം പിള്ളേരെ വിടുന്നില്ല കാര്യ അടുത്തുള്ള കു കുട്ടിക കൂടെ പെട്ടെന്ന് ആകണ്ടല്ലോ. അപ്പ പൂർണോടെ മാറിട്ടക്കെ വിട്ടാ മതി ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്.
അതെ ആഹ് ശരി ശരി ഉം
അവിടെങ്ങനെ മ
ഇവിടെ കുഴപ്പല്ല ആഹ് ഇന്ന് ഇന്നലെ നല്ല മഴയായിരുന്നു. ഇന്നിപ്പോ കാലാവസ്ഥ കൊഴപ്പൊന്നുല്ല പക്ഷെ ഇന്നിപ്പോ അവധി പറഞ്ഞിട്ടുണ്ട്.
അ ആഹ് ഇവിടെ രണ്ടുസം മഴ ഇല്ലായിരുന്നു നല്ല വെയിലായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി നല്ല കാറ്റ് മഴ
ഭയങ്കര വായിട്ട് കാറ്റ് മഴയായിരുന്നു പിന്ന് രാവിലെയും മൂടിക്കെട്ട് നിക്കാണ്.
ഉം ഉം
വീട്ടില് നിങ്ങളൊക്കെ മാത്രേ ഉള്ളൂ?
അങ്ങനെ
ഹസ്ബൻഡും താനും മോളും മാത്രള്ളൂ?
അല്ല ഞാനും ഇന്റെ വീട്ടിലാണിപ്പോ ആഹ് അച്ഛന് അമ്മ അ മോള് രണ്ടനിയമ്മാര് ആണ്.
ഉം ഉം
ഉം
പിന്നെ മോളെങ്ങനെയാ നിർബന്ധം ഒക്കെ ഉണ്ടോ
ആഹ് കൊഴപ്പല്ല ഇപ്പ അങ്ങനെ പോന്നുണ്ട് ഇതുവരെ അവിടെ സ്കൂളിലെരുന്നു ഇപ്പൊ ഞങ്ങള് ഇങ്ങട് വന്നതാ ന്റെ വീട്ടിൽക്ക് അപ്പൊ ഇപ്പൊ ഇവിടുത്തെസ് സ്കൂളില് പുതിയ സ്കൂളിലൊക്കെ ചേർത്തത അപ്പൊ ഒന്നാം ക്ലാസിലേക്ക്
ഉം ഉം
അതിന് മുമ്പ് അവിടായിരുന്നു പഠിച്ചത്
ഇനി സ്ഥിരായിട്ട് ഇവിടെ തന്നെയാണോ
ആഹ് ഇനി ഇവിടെത്തന്നാ
ആഹ്
ഉം
പ്പ ആൾക്ക് ഒരു ചേയ്ഞ്ച് വന്നപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സ്
ആഹ് നല്ല ബുദ്ധിമുട്ട്ണ്ട് നല്ല ബുദ്ധിമുട്ട്ണ്ട് മാനസികായിട്ടൊക്കെ
അ ആഹ്
ഇപ്പൊ കൊഴപ്പല്ല അപ്പൊ കൂട്ടുകാരൊക്കായപ്പോ പിന്നെ അങ്ങനെ കളിക്കും അങ്ങനെയൊക്കെ അങ്ങനെക്കെങ്ങനെ പോവ്ണ്ട്
ഉം ആള് മറ്റേ നല്ല ഫ്രണ്ട്സക്കായിട്ട് ആഹ് അവ് വിടെ ഫ്രണ്ട്സക്കൊയിട്ട് അടുപ്പായി വന്നിട്ട് പെട്ടെന്ന് ഒരു ചേയ് ഞ്ച് ആവുമ്പോഴത്തിന്
ഇ പ്പ ഇവിടെ വന്ന് ഇപ്പ കുട്ടികളായിട്ട് കൂട്ടായിട്ടൊക്കെ വരുന്നുണ്ട് ഇപ്പൊ വലിയ കുഴപ്പല്ല ആദ്യം ഭയങ്കര പ്രശ്നം രുന്നു ഏ സംസാരിക്കാനൊക്കെ അവര് കൂടുതലും ഇംഗ്ലീഷാ സംസാരിക്കണെ മറ്റുള്ള കുട്ടിയാ ള് അപ്പോ ഇവ ഇക്ക അത് മനസ്സിലാവില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇ ണ്ടായിരുന്നു ഇപ്പൊ കുഴപ്പല്ല
ആണോ ആള് മലയാളം മീഡിയ
അല്ല ആള് ഇംഗ്ലീഷ് മീഡിയ ആയിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ ചേർത്ത് സ്കൂളില് ഈ എൽ കെ ജി യു കെ ജി ഒക്കെ അവര് മറ്റേ സൗത്ത് ഇന്ത്യൻസിന്റെ ടീച്ചേഴ്സിന്നെ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പോ ആ അവരൊട്ടും ആ മലയാളം സംസാരിക്കില്ല കുട്ടികളു യിട്ട് ഇംഗ്ലീഷില് മാത്രേ എ ടപഴകുന്നത് അപ്പൊ കുട്ടികൾ സ്വാഭാവികായിട്ടും ആ ഭാഷ പഠിച്ചുകൊണ്ടേരിക്കാ അപ്പൊ അവര് ഏർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും അങ്ങനെ തന്നെ അ അപ്പൊആ കുട്ടിയാൾക്ക അത് ശീലായി അപ്പൊ ഇവള് ചെന്നപ്പോ ഇവൾക്കത് മനസ്സിലാവുന്നില്ല
ഉം
അങ്ങനെരു പ്രശ്നം വന്നു
ഇനിയിപ്പോ പോക പോകാൻ മാറി വരും അന്ന് റെഡിയ ആയി വരണം എന്നും മെച്ചപ്പാടായിരിക്കും
അതെ അതെ അതെ ആ പക്ഷെ അതില് ശീലായി കഴിഞ്ഞാപിന്നെ അതും കുട്ടിക്കന്നെയല്ലല്ലോ ചെയ്യള്ളൂ അപ്പൊ പിന്നെ അങ്ങനെ പോട്ടെന്ന് വിചാരിച്ചു കൊറെ ചിന്തിച്ചു ഇ എൽ ജിൽ ക്ക്മാറ്റണോ എന്നുള്ളതൊക്കെ അപ്പൊ സ്കൂളിൽ സംസാരിച്ചപ്പോ അത് സാരല്ലകൊഴ് അങ്ങനെ കൂട്ടത്തിലായി വരുമ്പഴേ അതുപോലെ ങ്ങെ മൂവിംഗ് ആയിക്കോളും പറഞ്ഞുഇപ്പൊ കൊഴപ്പല്ല ആള് ങ്ങനെ പോവു ന്നുണ്ട്
ആ നല്ല മാറ്റണ്ട് അത് നല്ലതാണ് കുട്ടികളോട് സംസാരിച്ച് ഇടവഴി വരുമ്പോൾ അപ്പൊ അത് ഭാവിയിലും നല്ലൊരു ഗുണം ചെയ്യുന്ന സംഭവം തന്നെല്ലേ
അതെ അതെ അതെ
ഉം ഉം
പിന്നെ
പിന്നെന്താണ് അവിടെ കൃഷിയൊക്കെ ഇണ്ടോ അത് ചെടികള് അങ്ങനെ
ചെറുതായിട്ട് ആ ചെടികൾ വാഴ അതൊക്കെണ്ട് തെങ്ങ് അതൊക്കെണ്ട്.
സ്ഥലണ്ടോ.
ആ സ്ഥലം കുറച്ച് ഒരു പത്ത് നാല്പ്പത് സെന്റ് അത്രയേ ഉള്ളൂ.
എന്നിട്ട് കൃഷിയില്ല.
ഏഹ. തെങ്ങ് വാഴ അതൊക്കെുണ്ട് പൂള ചേമ്പ് കപ്പ.
ആ ആ ആ ആ ഫ്രൂട്ട്സ് ഐറ്റം ഒന്നുല്ല.
ഫ്രൂട്ട്സ് ഐറ്റം മാങ്ങ. അങ്ങനെയൊക്കെ പേരൊക്ക ഉണ്ടായിരുന്നു ഇപ്പല്ല. ആ പപ്പായണ്ട്.
പപ്പായ അങ്ങനന്നുമല്ല.
ആഹ പപ്പായ ചക്ക അതൊക്കെണ്ട്.
ആഹ ആഹ പിന്നെ നമ്മുടെ ഇപ്പോല് ചാമ്പ ഉണ്ടല്ലോ.
ആഹ
അതില്ല
അതില്ല മുമ്പ് ഉണ്ടായിരുന്നു.
ആഹ് റംബൂട്ടാനോ.
ഇല്ല ഇല്ല.
അതാണ്ഇപ്പ സീസൺ റംബൂട്ടാന്റെ.
പക്ഷെ ഇതുവരെ കഴിച്ചിട്ടില്ല.
അതെ
ഉം അതെന്താന്നറിയില്ല ഫ്ലവറ്. പൂക്കള് വന്നിട്ടില്ല. അതിന് പറ്റിയ ഏരിയാണിത് ഇത്തിരി തണ്പ്പ്‌ള്ള ഭാഗാണ് അപ്പൊ.
ആ ഹ്
ഇപ്പഎന്തായാലും സീസൺ നമ്മടെ ഇവടൊക്കെ ഞങ്ങേ എന്റെ വീട്ട്ല് സ്ഥലോവില്ല ആ മൂന്നരസെന്റ് വസ്തുവൊള്ളു. അപ്പത് കാരണഞങ്ങള് അ- അപ്പർത്തോക്കെഉള്ള വീടുകളിലൊക്കെ ന്നല്ല സ്ഥലോണ്ട് അപ്പ അവരൊക്കെ ചെയ്തിരിക്കിന് നല്ല ഭംഗിയ കാണാൻ ഇങ്ങനെ നിക്കുന്നത് കാണാൻ.
അപ്പ അവരൊക്കെ ന്നമുക്ക് തരും. ചാമ്പയൊക്കെ ആപ്പിൾചാമ്പ നെല്ലിച്ചാമ്പ അങ്ങനെ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള ഏ ന്നിക്കുന്നത് കാണാ പിനെ മാങ്ങയുണ്ട് ചക് ക്കയിണ്ട് എല്ലാവ് ഈ അയലത്ത് എല്ലോര്ത്തുണ്ട് കാര്യം അവർക്കൊക്കെ വസ്തു കൂടുതലുള്ളത് കാരണം വാഴയ്ണ്ട്. ചിനിക്കമ്പ് എല്ലാന്നട്ട് ട്ട് ണ്ട്. ന്നമ്മള്വ്ടെ ചെയ്യുന്ന പരിപാടിന്ന് വെച്ച ചാല് ഗ്രോ ബാഗ് ന്നറച്ചിട്ട് അതില് ചെറിയ തക്കാളി വെണ്ട. ചെറിയ പയറ് പച്ചമുളക് അങ്ങനെ ചെറിയ ചെറിയ സ്ഥലം ഇല്ലാലോ. ആ ഇത്പറഞാ അതിലൊരു പരിമിതപ്പെടുത്തിയാണ് ചെയ്തേക്കുന്നെ. പിനെ പൂക്കളിഷ്ട്ടവാണ് അത് കാരണം റോസ
ആ ഈ ച്ചെറിയ ചെടികളൊക്കെലെ
ആ ത് വല്യാ സവ്-
എക്കൊരു ചേച്ചി ഇതുപോലെ കാര്യേൽ കൂടെ വിളിച്ച് ട്ട്ണ്ടാ യ്രുന്നു അപ്പൊ ആ ചേച്ചി കൃഷിയെ പറ്റി സംസാരിച്ചു അപ്പ അന്നാ ചേച്ചി സംസാരിച്ചിട്ട് ണ്ടായിരുന്നു അവര്. ഈ വാഴ അവരെ വെക്ക്ന്ന് ണ്ട് ത്രേ ഗ്രോ ബാഗില് ഏ ട്ടറസിന് മുകളിലായിട്ട്. മട്ടുപ്പാവ് കൃഷിന്ന് പറഞ്ഞിട്ട്. വാഴാ പ്ലാവ്. മാവ് ഒക്കെ ചെയ്യുന്നുണ്ട്ന്ന് പറഞ്ഞു.
അ അ പശെ അത് ഗ്രോ ബാഗിനെ കാട്ടി കൂടുതല് എനിക്കും നല്ലത് മറ്റ്ല്ല ഒരു വീപ്പാ കണക്കുള്ള സാനോം ഉണ്ടല്ലോ.
ആഹ്. വീപ്പ വീപ്പ അതെ അതെ. അതില് അങ്ങനെ ഒന്നുകൂടെ കൂടുതല് മണ്ണ് ആ.
ആ മണ്ണ്ടാൻ സ്ഥലൊണ്ടാവൊള്ളൂ നമ്മള് കപ്പയൊക്കെ വെച്ചാൽ കപ്പ കിട്ടൊള്ളൂ.
ആ ഹ്
വേരോടി നല്ല ല ബലം ഇണ്ടാവ സ്ഥലം ഇണ്ടാവണ്ടേ.
അ
പക്ഷേ ഈ സ്ഥലൊഇല്ലാത്തൊരു മേള് ട്ടെറസ്സുള്ള സ്ഥലങ്ങള്ല് ചെയ്യുന്നുണ്ട് ട്ടോ ന്നല്ല രീതിക്ക് കൃഷി ചെയ്യുന്നുണ്ട്. കോള് വെരുന്നുണ്ടാ.
കോള് വരുന്നുണ്ട് കൊഴപ്പില്ല പറഞ്ഞോളൂ ആരാന്നറിയില്ലത്. നമ്പർന്ന് വെരാ ഞനീ ജോലി അന്വേഷിക്കുന്ന കാര്നെ അപ്പൊ ഓരോന്ന്ങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അത് തിരിച്ച് വിളിക്കും. ഇന്റർവ്യൂന്
അ അ ഏതാ വർക്ക് ഫ്രം ഹോം ആണോ ന്നോക്കണേ അതോ അല്ലാണ്ടെ യാണോ.
അല്ല അല്ല ഡയറക്റ്റ് പോയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയില്.
അ അ
വർക്ക് ഫ്രം ഹോം ഇത് മാത്രെ ഞാൻ ചെയ്യുന്നൊള്ളൂ ഇപ്പൊ.
അ ഹ്
മോള് ആ മോളെ പിനെ ന്നോക്കാൻ വീട്ട്ല് ആള്ണ്ടല്ലല്ലേ ജോലിക്ക് പോയാല്.
ആ അതെ അതെ അഛനും അമ്മയും ഇവ്ടെ ഇള്ളപ്പോ പിനെ കൊഴ-
ആ ആഹ അപ്പപിനെ ട്ടെൻഷനാ ആവശ്യല്ല. എ സ്കൂട്ട്യൊക്കെ ഇണ്ടോ അതോ.
ഇല്ല ഇപ്പ ഇല്ല ഇപ്പൊ വണ്ടില്ല മുമ്പുണ്ടായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ അതങ്ങ് ഒഴിവാക്കി
ലൈസൻസ് ഒക്കെ കിട്ടിയാണോ
ഇല്ല ഇല്ല എടുത്തിട്ടില്ല പിന്നീട് അതില്ക്ക് ശ്രദ്ധിച്ചിട്ടില്ല ഏഴു വർഷായി കല്യാണം കഴിഞ്ഞിട്ട്
ആഹ്
മുമ്പ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ പോയിരുന്നു
ഉം ഇനിയിപ്പോ ജോലി നോക്കുന്നോണ്ട് നല്ലതാണല്ലോ സ്കൂട്ടികെ അത്യാവശ്യം
അതെ അതെ വാങ്ങിക്കണം ഭാവിയിലേക്ക് വാങ്ങിക്കണം
എന്നാ ശരിന്നാ നീ ഫ്രീയാമ്പോ വിളിക്ക്ട്ടോ
ആഹ് ഓക്കെ ക്കെ
ഉം ഓക്കെ അവളതിവിടെ കൊണ്ട് തന്നിട്ടു